ആഹ് സുഖല്ലേ?
സുഖാണ്
ഞാൻ വിളിച്ചത് ഞാനിപ്പോ ദൈനംദിന പത്ര ഞാൻ എന്തൊക്കെ യുദ്ധം അതുപോലെ എന്താ ചെയ്തിട്ട് നിങ്ങളെ പ്രദർശിച്ച് പോയി അ നിങ്ങളെ പേടിച്ചിട്ട് ഞങ്ങളെടുത്ത് വിളിച്ചാണ് നക്ക എന്തരു വിപത്ത് വറ്റാണ്
ആ യുദ്ധൊക്കെ നടക്കണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോന്നും ബുദ്ധിമുട്ടൊന്നുല്ല ചെറിയ ബുദ്ധിമുട്ട യുദ്ധത്തിന് എല്ലോട്ത്തുംണ്ടാവുന്ന ബുദ്ധിമുട്ടേ ഉള്ളുവിടെ ദ്ധം നടക്ക്‌ണ്ട് അതൊരു സങ്കടകരമായ കാര്യാണ് പോഴും ഉണ്ടാവാം നമ്മളെ ബാധിക്കാം പ്പോഴും ബാധിക്കാം അത് ഭയ യങ്കരമായിട്ട് ബാധിക്കാം ഇപ്പ ചെറുതായിട്ട് ബാധിക്കുന്നുള്ളൂ അഴ്ഞ്ഞാ ഭയങ്കരമായിട്ട് ബാധിക്കാം തീർന്ന് കിട്ട
അപ്പൊ അതെ ആ പേടില് വിളിച്ചാണ് അപ്പൊ നിങ്ങള് ഭക്ഷണോം ങ്ങളെ താമസൊക്കെ എങ്ങനെ
ഭക്ഷണത്തിനൊന്നും ഇപ്പ വല്ലാതെ പ്രശ്നം വരുന്നില്ല നമ്മുടെവിടെ ഭക്ഷണം ഷോർട്ടേജ് ഒന്നും അങ്ങനെ വല്ലാതെ കുറവൊന്നുല്ല ഇതിപ്പോ നല്ല യുദ്ധം ബാധിക്കുന്ന സ്ഥലല്ല നമ്മളതിപ്പം നമ്മള സ്ഥലത്തിന്റെ അപ്പറത്താണ് അവിടെ കൊറെേ അങ്ങോട്ടാണ് യുദ്ധം നടക്കുന്നത് ബ്ബട്ക്ക്‌ള്ള ഭക്ഷണത്തിന് ഷോ കുറവൊന്നും വരുന്നില്ല താമസം വന്നാൽ നമ്മള് സാധാരണ സ്ഥലത്ത് തന്നെയാണ് സൈറൺ മുഴങ്ങുമ്പോ മാത്ര നമ്മള് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറും അത് മാത്രേ ഉള്ളൂ
അപ്പൊ നിങ്ങൾക്ക് യുദ്ധത്തിന് വരുമ്പോ അപ്പ നിങ്ങൾക്ക് പ്രതി എന്തങ്ങളെ പ്രദേശത്തിന്ന് ഈ ഗവൺമെന്റിന്റിം ഭരണകൂടത്തിന്റിം ഉന്മൂലനം നൽകലില്ലെ ങ്ങക്ക്?
ഉന്മൂലന യുദ്ധ പ്രദേശിത യുദ്ധം നടക്ക ക്കുന്ന ഭാഗത്ത മാത്രേ നടക്കുള്ളൂ അതിന് സൈഡിലെ അപ്പുറത്തേക്കൊന്നും ഉന്മൂലനം നടക്കൂല ഇതിപ്പോ ഒരു ഒരു സ്ഥലത്ത് നമ്മൾ യുദ്ധം നടക്കാണെങ്കില് നമ്മന്റെ ന്റെര് എക്സ്പീരിയൻസില് പറയാണ് ട്ടോ ഒരു സ്ഥലത്ത് നമ്മള് യുദ്ധം നടക്കാണെങ്കിലേ ആ സ്ഥലത്തുള്ള ഭാഗത്തുള്ള ആളുകളെ മാത്രേ മാറ്റി പാർപ്പി സർക്കാർ അത് അവര് പെട്ടെന്ന് ചെയ്യും കാരണം. യുദ്ധം എപ്പളാ നടക്കാന്ന് അവർക്കറീല അപ്പോ ഒരിത് ഒരു ചെറിയൊരു മുന്നറിയിപ്പ് കിട്ടിയത്തന്നെ ആ ഭാഗത്തുള്ള ആൾക്കാര പെട്ടന്ന് മാറ്റും അത് അങ്ങനത്തെ ഒരു മുന്നറിയിപ്പ് ഞങ്ങള ഭാഗത്തിനു വന്നിട്ടില്ല കാരണം ഞങ്ങള ഈ ഭാഗം ഒരു ഗ്രാമപ്രദേശം മാതി ഒരു ഉള്ളോട്ടുള്ള പ്രദേശങ്ങളാണ് ഈ അവിടേക്കൊന്നും അധികം യുദ്ധത്തിനെ ബാധിക്കൂല യുദ്ധം ബാധിക്കങ്ങട്ട് സിറ്റികൾ. അങ്ങാടികള് വലിയ വലിയ അങ്ങാടികളൊക്കെ ഉണ്ടാവൂലേ ഒരു രാജ്യത്തിന്റെ. ഇപ്പൊ അവിടേക്കാണ് യുദ്ധം ബാധിക്കുന്നത് അധികം ഔട്ന്ന് അധികം ആൾക്കാരും മാറ്റി പാർപ്പിക്ക്ണത് ഞങ്ങളെ ഈ ഭാഗത്ത്ക്കാണ്.
ഓ. ഇപ്പ നമ്മക്കറിയാ നമ്മള യുദ്ധം പറിണത് ഇപ്പോ സമാധം നഷ്ടപെടുത്താണ് ഇപ്പൊ ഏതൊരു. ഇതെടുത്തോക്കിയാല് യുദ്ധം പറിണത് ഇപ്പം. ഇപ്പത്തെ യുദ്ധം പറിയാണെ ഇപ്പോ ഓരോ വ്യക്തിപരമായ ഉയർച്ചക്ക് വേണ്ടിയാണ് യുദ്ധം പണത്തിനും അതുപോൽ തന്നെ. രാജ്യത്തെ സംരക്ഷിക്കാനെല്ലെ യുദ്ധം പറിണ
പണ്ടക്കെ പറിയാണ് മ്മക്കറിയാ മ്മള്. ഇന്ത്യ ഇട്ത്തൊക്കാണ് നമ്മൾ ഇന്ത്യ ഇട്ത്തൊക്കാണ് നമ്മള് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴില്. എന്താ മ്മളെ മഹാ ഹ് മഹാഹ് ക്കന്മാര്.
കണ്ട സ്വപ്നം കണ്ട നമ്മള് ഇന്ത്യ ത്തോക്കണെങ്കിൽ തന്നെ നമ്മളെ പുറത്ത്ക്ക് ഇപ്പത്തെ മേഖലയെ ഇട്ത്തൊക്കാണ് നമ്മളെ പൊറത്ത് നല്ല സായ് ണ്ട് ഇപ്പമ്മൾ. എന്താ അമേരിക്ക പോൽത്തെ രാജ്യങ്ങളെ നമ്മള് സഹായിക്ക്ണ്ട് അപ്പൊ ഇതെല്ലാ ക്തിപരമായ ഉയർച്ചക്ക് വേണ്ടിയാണ് നമ്മളെ രാ
ഞാൻ എന്റൊരു പരിചയത്തിൽ പറിയട്ടെ നമ്മളൊന്നും യുദ്ധം കണ്ടിട്ടില്ല. നമ്മള ആാരോ നമ്മളൊക്കെ അങ്ങനെ. ഇപ്പൊ ഞമ്മക്കൊക്കെ ഈ വാർത്തകള്ല് നാട്ടിലുള്ളവർക്കൊക്കെ വാർത്തകള്ല് ഈ. ടെലിവിഷൻൽ ടീവികളിലൊക്കെ കാണ്ന്നതാണ് യുദ്ധം ഇവിടൊന്നു യുദ്ധം അനുഭവിച്ചി ട്ടില്ല യുദ്ധം അനുഭവിച്ച ഇതിൽ പറിയാണെ ഞമ്മളൊന്നും മാതിരിയല്ല യുദ്ധത്തിന് പല മുഖങ്ങളുണ്ട്. നമ്മൾ അയിന്റെ എ ഇ. ഈ ഗവൺമെന്റ് ഈ ഭരണകൂടങ്ങൾ പുറത്തു വിടുന്നത് മാത്രമാണ് നമ്മളൊക്കെ കാണുള്ളൂ. അതല്ലാതെ അയിന് ഭയങ്കരായിട്ടുള്ളൊരു പൈ പൈശാചിക മുഖണ്ട് യുദ്ധ പിന്നെ അതുകൊണ്ട് തന്നേണ് യുദ്ധം അനുഭവിച്ച ഒരാളെന്ന് നൽക്ക് ഞാൻ പറിയാണ്. യുദ്ധക്കെ ഒരു ഭാഗത്തും ഇല്ലാതക്കാണ് നല്ലത് കാരണം അത് മാനസികമായിട്ട് ഒരാളെ. റ്റവും കൂടുതല്. വെഷമിപ്പിക്കുന്ന മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ ഭയങ്കരായിട്ടുള്ളൊരു ഏ വെഷമ അനുഭവിക്കുന്ന ശ് സ്ഥലാണ് യുദ്ധം നടക്കുന്ന സ്ഥലം ന്നുള്ളത് അതുകൊണ്ടുതന്നെ നമ്മളെ നാട്ടിലൊന്നു യുദ്ധം വരാതെരുക്കട്ടെ. വരാതിരിക്കുന്ന നല്ലത്.
നമ്മളെ ഈ കളി നടന്നൊണ്ടിക്ക ഇപ്പ നമ്മള ഈ ലോകമെമ്പാടും. ഒരു പ്രതീക്ഷയോടെ കളി കണ്ടുകൊണ്ട്ക്കാണ് ഇപ്പൊ മ്മളെ. ഈ ലോകം മുഴുവനും അപ്പൊ ഈ കളിന്റെടുക്ക് പോലും യു യുദ്ധത്തിന്റെ സമാ യുദ് യുദ്ധത്തിന്റെ സമാധാനം നഷ്ട്ടപ്പെട്ത്തി കൊറെേ. ആളുകൾ മുന്നോട്ട് വന്നിട്ട്ണ്ട് ഇപ്പൊ നമ്മക്കറിയാം പ്പൊ. അമേരിക്ക കളി നടക്കുമ്പോൾ ഇറാന്. വിസ ലഭിക്കാത്തൊരു സ്ഥിതി മ്മക്കറിയാ അവിടെ വരുമ്പോ ഇറാന് വി അത്രമാത്രം യുദ്ധം പറിണത് കളിക്കും അതുപോലെ തന്നെ വേറെള്ളിതി ഒക്കെ ബാധിക്കാണ്. നമ്മക്കറിയാം യുദ്ധ ഇട്ത്തോക്കാണെങ്കി. ഒരു പിഞ്ച് പൈതല് പോലും വ ഒന്നു അറിയ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും അതുപോലെ തന്നെ മാതാപിതാക്കളെയെല്ലാം ത് കൊല്ലുകയാണ് ചെയ്യുന്നത് സ്ത്രീകളെയും മാതാപിതാക്കളെയും കൊല്ലുകയേയും ചെയ്യുന്നത് ഇതൊന്നും യുദ്ധം എന്തെന്ന് അറിയാതെ കുട്ടികളെ പോലും കൊലുകയാണ് ചെയ്യണുന്നത് ഇ യുദ്ധം എന്ന് പറയ സമാധാനം ഇല്ലാതാക്കയാണ് അതായത് യുദ്ധം എന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ സംരക്ഷിക്കല്ല നമ്മൾ സമാധാനം ഇല്ലാതാക്കുകയാണെങ്ക യുദ്ധം കൊണ്ട് ഉദ്ദേശിക്കണ
അതാണ് ഞാൻ പറഞ്ഞത് ഈ യുദ്ധം എന്നുള്ളത് ഒരിക്കലും ഒരു നല്ല കാര്യത്തിനായിട്ടുള്ള ആവൂലെ യുദ്ധം എന്നുള്ളത് യുദ്ധം എന്നുള്ളത് ഏതെങ്കിലും രാജ്യത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മാത്രമായിരിക്കും അണം ഈ യുദ്ധത്തിൽ മരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയൽ തൊണ്ണൂറ് ശതമാം ആളുകളും യുദ്ധം അ അത് ആ യുദ്ധത്തിൽ ഒരു ലാഭവും കിട്ടാത്ത ആളുകളായിരിക്കും അതിൽ മരിച്ചിട്ടുണ്ടാവുക അവരൊക്കെ വെറുതെ മരിക്കുക വെറുതെ മരിക്കാന്ന് പറയില്ല അതാണ് യുദ്ധത്തില് മരിക്കുന്ന ആളുകള് വെറുതെ കൊല്ലുക മരിക്കുക എന്നല്ല കൊല്ലുക വെറുതെ കൊല്ലുന്നു ഒരു രാജ്യ മറ്റൊരു രാജ്യത്ത് വെറുതെ കൊല്ലുന്നു അത ഒരു സ്വാർത്ത താല്പര്യങ്ങൾ അത് മാത്രമേ ഉള്ളൂ അത് ഈ കളി കളി എന്നല് സീഡില പോകും ഈ യുദ്ധം നുള്ളത് കളിക്കും വേണ്ടി ഒന്ന് നിർത്താൻ എന്തായാലും ഒരു നിൽക്കൂല കാരണം യുദ്ധത്തിലൂടെ അവര് ലക്ഷ്യം വെക്കുന്ന ചില താല്പര്യങ്ങൾണ്ടാവും അത് കിട്ടാതെ അവരെന്തായാല നിർത്തൂല അതാണ് യുദ്ധം എന്ന് കാണ്ടുന്നത്
പിന്നെ നമ്മുടെ യുദ്ധം പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും അനിവാര്യമാണ് നമ്മളെ ജീവൻ നിലനിൽപ്പി അനിവാര്യമാണ് നമ്മള് ഭക്ഷണം എന്ന് പറയുന്നത് ഇപ്പ ഭക്ഷണം പോലും നമ്മൾ കയറ്റുമതിയാണ് ഇറക്കുമ മതി മ്മള ഇങ്ങോട്ട് വരുന്നില്ല ഇന്ത്യയിലാണെങ്ക അപ്പ നമ്മുക്കറിയാം നമ്മളെല്ലാം വാഹനം ഓടിക്കാണ് അപ്പോ ഈ ഓയിൽ വര് വര്ണ വരെ അ അത്ര മാത്രം പ്ര ട്ടാണ് ഇ ഓയില് കിട്ടണ്ത് ഇപ്പ നമ്മക്കറിയ ഈ ഓർമൂസ് കടിലൂടെയ നമുക്കീ ഓയില് വരുന്നെ ഇ ഓയില് കിട്ടണ ല്ല ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് തുറന്നന്ന് പറഞ്ഞന്ന പിന്നീട് അത് പിന്നീട് വേറെ ചർ ചർച്ച വിഷയമായി പിന്നെ തുറക്ക തുറക്കില്ല തുറന്നന്ന് പിന്നെ അങ്ങനെ അങ്ങനെ പോയിണ്ട് നമ്മുക്ക് നിങ്ങള് താങ്കൾ പറഞ്ഞു നിങ്ങള് പറഞ്ഞു എന്താ യുദ്ധം പറയുന്നത് നമ്മൾ ടിവിയിലും അങ്ങനത്തൊക്കെ കാണ ശരിയാണട്ടി നമ്മുടെ ടിവി നമുക്ക് സത്യാവശ്യം എന്താന്ന അറിയില്ല
അതാ ഞാൻ പറഞ്ഞിരുന്നല്ലേ യുദ്ധം കൊറച്ച കാലം വരെ അതായത് ഒരു ഒരു ഒന്നു രണ്ട് മാസം മുമ്പ് വരെ നമ്മടെ വാർത്താ മാധ്യമങ്ങളൊക്കെ യുദ്ധത്തിനെ ഭയങ്കരായിട്ട് പൊട്ടി ആഘോഷിച്ചിരുന്നു യുദ്ധം അവര് ഇവിടെ ബോബിട്ടു ഇവ അവിടെ ബോബിട്ടു എന്നൊക്കെ പറഞ്ഞാ ഇപ്പൊ ഓലൊന്നും ആഘോശിക്കണില്ല കാരണം ഇ കുറച്ചഴ്ച്ച് ബാധിക്കാൻ തൊടങ്ങി എണ്ണന്റെ വില കൂടി ഫുഡിന്റെ ഐറ്റംസിന്റെ വില കൂടി പൈസയുടെ വില കൂടി എല്ലാത്തിനും പൈസയുടെ മൂല്യം ഇടിഞ്ഞു എല്ലാത്തിനും അതൊക്കെ യുദ്ധത്തിന്റെ കാരണയിട്ടാണ് അപ്പൊ അവർക്ക് തൊടങ്ങി അവർക്ക് അവക്തി അവർക്ക് ബാധിക്കാൻ തുടങ്ങി അപ്പൊ അവര അതിനെ കുറിച്ചണ്ട് യുദ്ധം നിർത്തി എപ്പോഴെങ്കിലൊക്കെ നിർത്തു അത് നിർത്തണം നിർത്തണം നിർത്തണം അതുവരെ അവര് അതിനെ കൊട്ടി ആഘോഷിച്ച് അവരന്നെ ഇപ്പ അത് നിർത്താനും മൊറവിളി കൂട്ടാണ് അതാണ് യുദ്ധം സ്വന്തായിട്ടന്ന് സ്വന്തത്തിനും എന്ന് കേൾക്കണം അ നമുക്ക് അതിന്റെറെ ഒരു കാഠിന്യത അതിറെ ഒരു ഭീകരത മനസ്സിലാവയുള്ളൂ ഹലോ ഹലോ
ആലോക്ക കേക്കുണ്ടോ കേക്കുണ്ടോ കേക്കണ്ടോർ ആ പറ പറ പറ കാരണം കൊണ്ട് വന്ന യുദ്ധം അത്രമാത്രം വളരെ സമാധാനം നമ്മൾ ഉറക്കം നഷ്ടപ്പെടുകയാണ് അപ്പൊ നേരം എന്താ നേടുന്നത് ഈ നേരത്തെ നമ്മുക്കറിയാം നിങ്ങളുടെ പ്രദേശത്ത് ഇങ്ങനെ ഉണ്ടായപ്പോ ഞാൻ ഒന്ന് വിളിച്ചാണ് നിങ്ങളെ വിശേഷങ്ങളുടെ രീതിയിലാണ് അവര് ജീവിക്കുന്നത്
ആ മനുഷ്യന്റെ ജീവനാണ് എന്നൊന്നും ഒരിക്കലും ഒറപ്പ് പറയാൻ പറ്റൂല മനുഷ്യന്റെ ജീവന് അത് യുദ്ധാണെങ്കിലും അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവന് ഒറപ്പില്ല പക്ഷേദ്ധം കത്ത എന്നുള്ളത് ഒന്നുകൂടെ നമ്മളെ ഭീതിപ്പെടുത്തും ഏ കേൾക്കുന്നുണ്ടേ
ആഹ
യുദ്ധന്നുള്ളത് മനുഷ്യന് ഒരിക്കലും ഒരു മനുഷ്യ ജീവൻ എന്നുള്ളത് ഒരിക്കലും ഒരു സമയനിശ്ചിതല്ല നമ്മള എപ്പോയ് വേണെങ്കിലും മരിക്കാം അതുകൊണ്ട് തന്നെ അത് യുദ്ധം ആണെങ്കിലും അല്ലെങ്കിലും പക്ഷേ യുദ്ധംന്നുള്ളത് ഒന്നുകൂടെ അത് ഭീകരമാക്കുകയണേ ഈ യുദ്ധത്തിലൂടെ മരിക്കുന്ന എത്രയോ ആളുകൾ ചെലപ്പോ അവർക്ക് ആയുസ് നീട്ടി കിട്ടാനുള്ളത് ഒരു ഒരു ആഗ്രഹം ഉണ്ടാവും അവർക്ക് പക്ഷെ അത് അവർക്ക് അവിടെ ഇല്ലാതാവുകയാണ് യുദ്ധത്തിലൂടെ മരിക്കുക അൊ ഞാൻ യുദ്ധത്തിലൂടെ മരിക്കുക എന്നുള്ളത് ഏറ്റവും കാഠിന്യമായി ത്ത് ഭീകരമായിട്ടുള്ള ഒരു മരണമാണ് കാരണം തിഞ്ഞ ചിതയൊക്കെ മരിക്കയുള്ളൂ യുദ്ധത്തിലൂടെ
ആ തീർച്ചയായും ഇപ്പൊ നമ്മക്ക് പറണ നമ്മള് ഓരോ വ്യക്തിക്കും അതായത് രീതി സ്വന്തം ഭൂമിയിൽ ജനിച്ച്ു സ്വന്തം ഭൂമയിൽ മരിക്കുന്ന രീതിയില നല്ലേ താല്പര്യ കളിച്ചിരുന്നു പക്ഷെ അവരുടെ സ്വന്തമൂമ്യ അത്രയും നികൂരമാക്ക അ അവ ഭൂമിയിൽ പോല അവർക്ക് ഇച്ചണ ഒരു മണ്ണ് പോലുമില്ല ഇത്രമാത്രം പ്രയാസമാണ് ഓരോ യുദ്ധ കാരണത്തിലൽ ഓരോ വ്യക്തികൾക്കും നഷ്ടപ്പെടുത്തുന്നത്
ഇനി യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുരാ യുദ്ധത്തിൽ ക്രൂരത എന്നുള്ളരു ഒരു വാക്കില്ല ക്രൂരത എന്നുള്ളത് യുദ്ധം വന്നൽ തന്നെ ഒരു ക്രതയാണ് അതില് ക്രത നിങ്ങ യൂസ് ചെയ്യാൻ പറ്റൂല്ല അപ്പൊ യുദ്ധം ഇല്ലാത്തൊരു നാളേക്കായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം
ആഹ തീർച്ചയായും എന്നാ ശരി ഓ
ഇവി നാട്ടിലക്കെ സുഖമല്ലേ
ആഹ വളല്ല ശു തണ
ഓക്കെ
ഓക്കെ